ഓ
ആ സംസാരിച്ചിരുന്ന കൂട്ടത്തില്ലേ കട്ടായി പോയതാ കൈതട്ടിയതാ
ആഹ് ആഹ് ആഹ്
അന്നെ ട്ട പിന്നെ
ഞാനാണെ ഇവിടെ ഇന്നലെ ഒരു ച ക്ക അവിടുന്ന് ചേട്ടൻ മുത്ത ആളുണ്ടേ ഹസ്ബൻഡിന്റെ ചേട്ടനെ പുള്ളീടെ ഒരു കുട്ടാരെന്റെ വീ ട്ടീ എങ്ങാട് ഒരു ചക്ക കൊണ്ടുവന്നാരുന്ന് അപ്പോ തി അപ്പ അവര് ഹോസ്പിറ്റലി പോന്നോണ്ട് അവിടെ വച്ചിരുന്ന അളിഞ്ഞ് പോകുന്നു പറഞ്ഞ് ഇന്നലെ ചേട്ടന്റെയ്യിൽ അത് ഇങ്ങോട്ട് കൊടുത്തുവിട്ട്
ഇത് പഴുതക
അത് നോക്കിയപ്പം ഒത്തിരി പഴുത്തിട്ടില്ല വേവിക്കാനൊരു പാകം പക്ഷെ വല്യ ചോളയെ ഒത്തിരി വല്യ ചോള അപ്പൊ ഞാൻ വിജാരിച്ച് ഇച്ചിരി വർക്കുകയും ചെയ്യ കൊറച്ച് വേവിക്കുകയും ചെയ്യാണ്ട് മോനും അവൾക്കും ഇഷ്ടമാണ് പിന്നെ അവനാണേല് സ്കൂളിലൊക്കെ കൊടുത് വിടാം വീട്ടിൽ വെക്കുന്ന ആയ്നോണ്ടേ. ചക്കയൊക്കെ വർത്താ കൊടുത്തു വിടാലോ വല്യചൊള. ഉം ഒരുപാട് വല്യ ചൊള ഞാൻ ഇത്രയും വലിയ ചൊള ഇപ്പ കാണാണ്
ആഹ് ഹാ ഞാൻ എന്റെ വീട്ടില് ഇത്‌പോലെര് ഒരു പ്ലാവു ണ്ടായിര്ന്നെ അവെരില് ആദ്യമായിട്ട് ഈ വർഷം രണ്ട് ചക്ക ഇതുപോലെ പിടിച്ച്. അപ്പൊ ഒന്ന് വീട്ടില് വെട്ത്ത് ഒന്ന് ഇവിടെ ഞാൻ ഇങ്ങ് കൊണ്ടുവരികയും ചെയ്തു വീട്ടി പോയി. കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് വല്യ ച്ചോളെ അയ്ന്റെകത്. ചൊളേന്ന് പറഞ്ഞാ ഞൻ ആദ്യമായിട്ടാണ് അത്രേം വലിയ ഒര് ചൊള ചോളയുടെ അളവ് കൊറവാ അതുകൊണ്ടിട്ട് ഒരുപാട് ചോളയില്ലേ വല്യ ചൊളയായതുകൊണ്ട് ട്ടൊരുപാട്.
പക്ഷെ ഇത് അളവും കുറവൊന്നുവില്ല കേട്ടോ വല്യെ ചക്കയായിരുന്നേ ഉള്ള ചൊള എല്ലാം വെല്ല്യ ചൊളേണ്.
വല്യെ മുട്ടൻ ആ ചക്കക്കുരുവാണേലും അതുപോലെ വല്യതായിരുന്നു ചക്കക്കുരുവും.
ആഹ് ആഹ് അത് കുരു അത്രയും വലിപ്പൊ ഇല്ല നോർമലിയുള്ള അത്രേ ഒക്കെതന്നെ ഉള്ളൂ പക്ഷെ വല്യെ -
ആഹ് ആഹ് ഇത് വല്യെ കുരുവാ ആഹ് വല്ല്യേ. വല്യെ ഒര് നമ്മടെ ഒരു കൈപ്പതിയുടെ അത്രോം വലിപ്പുള്ള ചൊള ഞാൻ ആദ്യമായിട്ട് കാണ് ക ഇത്ര ഇത്രയും വലിയ ചക്ക ചക്കയ്ക്കകത്ത് ഇത്രയും വലിയ ചക്ക ചൊള കാണുന്നത്. പക്ഷെ എന്തുവാ വല്യ കോണവില്ലായിരുന്നു കെട്ടോ. ഞങ്ങളാണെങ്കി എടുത്ത് വേവിച്ച് വേവിച്ചപ്പോഴത്തേക്കാണെങ്കി വേ മധുരം വീണാന്ന് അപ്പഴത്തേക്ക്. ആഹ് അപ്പം വേവിച്ച് കഴിഞ്ഞപ്പോത്തേക്ക് പെട്ടെന്ന് കേയറി മതിരിച് അങ്ങന അത് പറ പിന്നെത് എന്തായാലും കഴിച് പിന്നെ. ഈ പകുതിയെടുത്ത് വെച്ച് വെച്ചിട്ടാണെങ്കി എന്തുടെവന്ന് നമ്മള് വ്ച്ച് വരിക്കച ചക്ക പോലിരിക്കുംന്ന് ആഹ് മധുരംവെക്കുമ്പ കഴിക്കാമെന്ന് വെച്ചു പക്ഷേ. പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മധുരഇല്ല പുളിയും ഇല്ല ഉപ്പും ഇല്ല ഒന്നു ഇല്ല. ഇതൊര് പഴം പോലെ ഇരിക്കുന്ന് .
ഇവിടാണെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങടെ അയ്യ ത്തെ ഒരു പ്ലാവ് നിപ്പുണ്ട് അതേലങ്ങനെ വല്തായിട്ട് ചക്ക പിടിക്കുന്നൊന്നല്ല ഇപ്രാവശ്യം പക്ഷെ നാലഞ്ച് ചക്ക പിടിച്ച് എന്തായ്ല് ഏട്ടൻ തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു. ഒരുമാതിരി അത് ഇതായി ഉപ്പേരിക്ക് പാകആയാര്ന്നു പിന്നെ ആ ചക്ക പറിച്ചു പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടായിരുന്നു പുള്ളി അങ്ങനെ പൊറത്തുന്നുന്ന് ഒന്നും ഒന്നും വാങ്ങിച്ച് കൊണ്ടുപോകതൊന്നുല്ല ഇഷ്ടല്ല. കടേന്ന് കഴിവതും ഒന്നും അങ്ങനെ കഴിക്കര് ക്ക്‌ല്ല വ ത്തുല്ല അപ്പം കുറിക്കുന്നെ ഒക്കെ നമ്മള് വീട്ടിലൊക്കെ വെക്കുന്നാണെങ്കി ചെലപ്പോ കേറി കായിക്കും വെളിയിലൊക്കെ വെക്കാണെങ്കി വെല്യേ തായ് ശെരിയല്ല അപ്പം കഴിഞ്ഞവട്ടം പോയപ്പോ ഞാൻ ഇത് കൂട്ട് മീനും അച്ചാറും ഒരുക്കിവിട്ട്. ഇപ്രാവശ്യം പറഞ്ഞ ആച്ചാർ വേണ്ട വേറെന്തങ്കിലാക്കന്ന് ചക്ക നിന്നപ്പോ ഞാൻപറഞ്ഞു ഉപ്പേരിയാകി തരട്ടേ ചോതിച്ചപ്പോ ആന്ന് പറഞ്ഞു. ആഹ് പിന്നെ അതും കൊണ്ടാ പോയത് അല്ലാതെ ഒന്നും കൊണ്ടോവി ല്ല വന്നാ എന്തേലുഒക്കെ മേടിച്ച് തന്നു വിടാന്നൊക്കെ പറഞ്ഞ പറയും വേണ്ടാന്ന് പറയും
ആഹ് അവിടെ കഴിക്കാൻ ചെലപ്പോ ആരും ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും.
ആഹ് റൂമിലാടി. ഇപ്രാവശ്യം ഉപ്പേരിം കൊണ്ടാണ്ട് ചെല്ലുമ്പയേ എടാ എന്തുവാ കൊണ്ടുവന്നേന്ന് ചോയിച്ചോണ്ടാ ചെല്ലുന്നത്. അപ്പൊ ഉപ്പേരി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ പൊക്കിക്കൊണ്ട് പോയന്ന് പറഞ്ഞു ആളൊക്കെയു ണ്ട് പിന്നെ പുള്ളി ഞ്ഞാ പറഞ്ഞില്ലെ ഈ പൊറത്തൂന്ന് വാങ്ങിച്ചൊന്നും കൊണ്ട്പോകുന്നേനോട് വെല്യേ താല്പര്യം ഇല്ല അത് കാരണം കൊണ്ടു പോകത്തില്ല ഞാൻ പറയും കൂട്ടാരൊക്കെ എന്തെലിലൊക്കെ വാങ്ങി ച്ചോണ്ട് വരത്തില്ലേ അപ്പൊ കൊണ്ടോവണ്ടേ ഓ വേണ്ട അയിന്റെ ആവശ്യം ഒന്നുല്ലന്ന്
അയ്യോടീ ഇവിടെ അതുപോലാ ഇവിടെയും ഉം
ച്ചികൊടുത്തു വിടാവെങ്കി കൊണ്ടുപോവുകേം ചെയ്യും കഴിക്കുകേം ചെയ്യും. പിന്നെന്നുപറഞ്ഞാ അവർക്കിടാ മെസ്സില് പുറത്തുള്ള ഇതൊന്നും അങ്ങനെ കേറ്റാൻപറ്റില്ല. അപ്പൊ അച്ചാറൊക്കെയിട്ടൊണ്ടുപോയാലും ഉം അവിടെ എവിടേലും വെച്ചിരുന്നുകഴിക്കാനേ പറ്റത്തൊള്ളൂ പിന്നെ ഇഷ്ടംപോലെ ഫുഡായും റൂമില് കൊണ്ടുപോകാം
ഉം അവിടെ മെസ്സില് കഴിക്കാൻ പോകുമ്പോ കൊണ്ടുപോവാൻ പറ്റത്തില്ല
ഇഷ്ടംപോലെ ഫുഡാ ഇഷ്ടംപോലെ ഫുഡ്
ഓ അങ്ങനെ
എന്തോ വേണോന്ന് ചോദിക്കാനേയുള്ളൂ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് റൂമി തന്നെ ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് അ അപ്പ അയിനാത്ത് ഇവർക്ക് വേണ്ട ഫ്രൂട്ട്സ് ജ്യൂസ് ചോക്ലേറ്റ് എല്ലാം സമയാ സമയത്ത് അവിടെ എത്തിക്കോളും ഒന്നിനും പോവണ്ടകാര്യമില്ല അതുകാരണം ഉം നമ്മളൊന്നും കൊടുത്തുവിടേണ്ട ആവശ്യവുമില്ല ഇഷ്ടം പോലെകിട്ടും ജ്യൂസ് ആയാലും ശെരി ഫ്രൂട്ട് സായാലും ശെരി ഇവരുടെ ഹെൽത്തിനുള്ള എല്ലാസാധനവും നട്സായാലും ഈ ഡേറ്റ്സ് ആയാലും എല്ലാം അവർക്ക് സമയാ സമയത്ത് തീരുന്നതിനനുരി തീരാനാവുമ്പഴേ സ്റ്റോക്ക് ചെയ്യും
ആ അതെ ആഹാ ഇവിടെ ഇവിടത്തെ പുള്ളിക്കാരൻ നി നിക്കുന്നതും ഇതുപോലത്തൊരു മെസ്സി തന്നെ കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ അവർക്ക് പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിന്നൊള്ളതൊക്കെ കൊണ്ടെ മെസ്സിലാണെല്ലും പോയിരുന്നുകഴിക്കാം കേട്ടോ അങ്ങനത്തൊന്നുവില്ല അതുകൊണ്ടിട്ടെന്തുവാ അവിടെ കൂട്ടയടി ഇവിടെന്ന് കൊണ്ടിരുന്നത് കിട്ടാൻ വേണ്ടിട്ട് അപ്പോ എന്തങ്കിലും എന്തെങ്കിലുവതെല്ലാ പ്രാവശ്യവും നല്ലരീതിയിൽതന്നാ കൊണ്ടു പോകുന്നത് കൊണ്ട് പോകുന്നിരിക്കെ എന്തെങ്കിലും ആരെങ്കിലൊക്കെ പിന്നേം വിളിച്ച് ഓഡർചെയ്യും അതും കൂടെ കൊണ്ടുവരണേ ഇതുംകു അത് ഇതിട്ടു കൊണ്ടുവരണേ അതിട്ടു കൊണ്ടുവരണന്നൊക്കെ പറഞ്ഞിട്ട് ഉം അങ്ങനെ അവിടെ വലൃ കൊഴപ്പവില്ലങ്ങനെ പിന്നെ വീട്ടില് അമ്മ എന്തിയെ
ഒരുമാസം കൂടുമ്പോ വരുന്നതും പോകുന്നതും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും അധികം കൊണ്ടുപോവാറില്ല ബാഗ്തന്നെ കാണാറില്ല ചിലപ്പോ
ഹാ അതെ
ഡ്രസ്സായാലും ഒന്നും അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ
ആ അതെയതെ പിന്നെ അമ്മയൊക്കെ എന്തെടുക്കുന്നു
അമ്മയെല്ലാം ഇവിടൊണ്ട് പൊടി ഉറക്കവായിരുന്നു അവള് എണീറ്റു ഞാനിപ്പോ കുളിപ്പിച്ച് അമ്മേടെ കൊടുത്ത് ഞാൻ പയ്യെ ചക്ക ഒരുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു
ഓ അങ്ങനെ മോളാണോ ആ ആ ആ ആ മഴയത്ത് വെള്ളൊക്കെ വീടിന്റെ മുറ്റത്ത് ആ വീടിന്റെ മുറ്റത്ത് വെള്ളമൊക്കെ പൊങ്ങുവോ
മഴവെള്ളം കെട്ടികിടക്കും കൊറച്ചുകഴിയുമ്പോ അങ്ങുപൊക്കോളും താന്നുപോയി വെള്ളം കെടക്കത്തില്ല ആ അങ്ങനെ കെടക്കത്തില്ല
താഴോട്ടുതന്നെ അങ്ങ് പൊക്കോളുവല്ലേ
താഴോട്ടുപോവും ഉം അതുകാരണം കൊഴപ്പവില്ല അല്ലെങ്കി ഒഴുകി പോവാൻ ന്ന് പറഞ്ഞ ഇപ്പൊ ഈ കോമ്പൗണ്ടിൽ ചുറ്റും ഈ മതിലും ഇതുവെല്ലാം കെട്ടിവെച്ചെക്കുന്നകാരണം അങ്ങനെ ഒഴുകി പോവാൻ സ്ഥലവില്ല ഇച്ചിരിനേരം ആ പെയ്ത്തുവെള്ളം ആണെങ്കി അതങ്ങോട്ട് തന്നതാനങ്ങ് ഭൂമിയിലോട്ടുതന്നെ താഴുവത് കെടക്കത്തില്ല ഉം കെടക്കത്തില്ല കിടക്കത്തില്ല
അത് നല്ലൊരു കാര്യവാ അത് നല്ലൊരു കാര്യ കെട്ടിക്കട ക്കാത്തത് ഇല്ലെങ്കിൽ എന്തു മാത്രം അണുക്കളും ഉണ്ടാവു
അണുക്കൾ തന്നെയ കൊച്ചു കണ്ടാ കേറോ വെള്ളത്തിനകത്ത്ന്നോ അവന് വെള്ളവും മഴ എന്നൊക്കെ പറഞ്ഞ പ്രാന്താ മഴയത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാ ആഹ് വിടുകയും ചെയ്യും അവന്റെ പപ്പ പറ അവന്റെ പപ്പ പറയും മഴയത്ത് വിടണം വെയിലത്ത് വിടണം വെള്ളത്തിൽ കളിപ്പിക്കണം മണ്ണി കളിപ്പിക്കണം അത് വീട്ടിലാണെങ്കിൽ ഇന്റർലോക്ക് പോലും ചെയ്യിച്ചിട്ടില്ല ഞാന് എപ്പോഴും പറയും മുറ്റത്തെ ഈ പുല്ല് കിളിർക്കുമ്പോ നമുക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട ഫുൾ ഇരുന്ന് പറച്ച്ച്ച് പറച്ച് പറച്ച് വയ്യ ഇന്റർലോക്ക് ഞാൻ പറയാ പിള്ളേർ മണ്ണിക്കളിക്കുന്ന പ്രായം കഴിയട്ടെന്ന് പറയും
അ
അത് കാരണം ചെയ്യിചിട്ടില്ല അവര് മണ്ണിലൊക്കെ കളിച്ച് വളരട്ടെ എന്ന് പറയുന്നത്
ആഹ് ഇവിടെയും അത് തന്നെ ഇവിടെ പിന്നെ പറയണ്ട ഞങ്ങൾക്ക് പിന്നെ മതിൽക്കെട്ട് പോലും ഇല്ല അതിന്റെ അക ഞങ്ങൾ ചെളിയാണ് ചെളി ണങ്കി കഴിക്കും അതിന്റെ അകത്ത് തന്നെ എൻറെ മകൻ അയ്യോ മഴയാണെങ്കി അങ്ങ് ഇറങ്ങിക്കോളോ അങ്ങ്
ഉം
ഉം
പിനെ ഞാനെ പറയനൻ ഇടെന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പ്രദേശന്ന് പറഞ്ഞാൽ മൊത്തം വെള്ളത്തെ തിറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെയ ഞങ്ങള അങ്ങനെനെ പറഞ്ഞ വള്ളനാട്ടിലും ചോയിച്ച വാങ്ങി പറ്റിയതൊന്നും ഇല്ല അങ്ങനെ ശീലിച്ചു വാങ്ങ് അതിനൊന്നും വലിയ പ്രശ്നമൊന്നു ഇല്ല അതുകൊണ്ട് മഴ പെയ വെള്ളകേറിയാലും കുട്ടനാട്
ഓ അങ്ങനെ ആ ആ് ആഹ
ഓ
ആ് അപ്പൊ വെള്ളത്തിൽ മുങ്ങി പോവല്ലോ
ആ വെള്ളപ്പൊക്കം ഫ്ലഡ ഒക്കെ നമുക്കൊരു കുത്തരിയള്ള കാര്യംന്നല്ല ഞങ്ങളൊക്കെ വള്ളത്തിലും വെള്ള ടൗണിലൊക്കെ എല്ലാർക്കും സ്വന്തായിയിട്ട കാറണ്ടന്ന് പറയൽ അവിടെൊക്കെ ഉള്ളവർക്ക് സ്വന്തമായിട്ട് വള്ളം ഉണ്ടന്ന് പറയുന്നു അതെ അതെ അതൊരു കറെറ്റ
അതെ അതെ ഞങ്ങടെന്നന്ന
കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും പിന്നെ ഞങ്ങൾ ജോലിക്ക് പൊകൊണ്ട്ന്ന സമയത്ത് എന്റെ ഓഫീസില് മികവാറ ആൾക്കാറും ഞാറാഴ്ട്ട് ഞങ്ങളുടെ വീട്ടില്ല ഹ് താറാവ് കഴിക്കണം. വെള്ളം ഈ കളിക്കണം ആഹ വള്ളത്തിൽ പോകണം ഭയങ്കര ഇഷ്ട്ട അതിന് കൈ ഞാൻ പറയണ്ട് ഞാൻ എവിടയക്കെ വർക്ക് ചെയ്തോ അവിടെള്ളവരല്ല എന്റെ വീടന്ന കണ്ടിട്ടുണ്ട് എപ്പോഴും വരുവായിരുന്നു ആലപ്പുഴ ഒരു ഓഫീസ് വർക്ക് ചെയ്തണ്ട അപ അവർക്ക് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്
ആഹാ നമുക്കിനി കുട്ടനാടും ആ് നമുക്കിങ്ങനെ ഈ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞഞ് കേൾക്കുമ്പോ തന്നെ നല്ലൊരു പ്രകൃതിയോട് ഇടങ്ങിയ ഒരു അനുഭവോ പെട്ടെന്ന് മനസ്സിൽ തന്നെ വരുന്നു അത് എല്ലാരും അനുഭവ ഈ ഒരു കാണാനും കേ ഞാനും ഇതർക്കും താല്പര്യവും കൂടെ ഉള്ള ഒരു ഇതല്ലയോ കുട്ടനാട്ന്ന് പറഞ്ഞ എപ്പോഴും അപ്പം എല്ലാരും ആ എല്ലാ ഞാനൻതിന്റെനിടയ്ക്ക് ഒന്ന് രണ്ട വട്ടം വന്നിട്ടുണ്ട് കൂട്ടനാട്ടിൽ പക്ഷെ അത്പോലെ നല്ല രസം കാണൻക്കെ കായലും തോടും ഒക്കെ താറാവും എവിടെ നോക്കിയാലും താറാവ നമ്മുടെയൊക്കെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കോഴി കൂടുതലും മെയിനായിട്ട് അങ്ങോട്ടൊക്കെ വന്ന കഴിഞ്ഞാൽ കൂടുതലും താറാവും
താണാവൊക്കെ കഴിക്കാൻ വേണ്ടി വരു ഉം എന്റെ ഫ്രണ്ട്സൊക്കെ അത് വെലയിൽന്ന് വച്ച കൊടുക്കല വീട്ടിൽ തന്നെ വെച്ചു കൊടുക്കുന്ന വേണം ആ വീട്ടിൽ തന്നെ വെക്കണം ഭയങ്കര
ആ ആ വീട്ടിൽ വെക്കുവ താറാതൊക്കെ
കഴിഞ്ഞ ആ വെക്കും മ്പക്കും വീട്ടിലെക്കും ഇപ്പെങ്ങനെ ആരെങ്കിലുംക്കെ വരുമ്പോ അല്ലാത നമ്മ അങ്ങനെ വങ്ങാ നമക്കങ്ങനെ വല കൊതിയില്ല ഇതിനോടൊന്നും അവിടെ തിന്നണ്ടാെന്ന് തോന്നുന്നു ആ താര വില കൂടുതൽ പക്ഷ ഇല്ല എല്ല മൊത്തം ഇവർക്ക് ഏതൊക്കെ കഴി ശീലമല്ലാത്തോണ്ടണ്ട് നമുക്കൊന്നും വലിയ താല്പര്യൊന്നുല്ല അതിനോട് എല്ല ഫുള്ളല്ല തിന്നാനൊന്നും കാണത്തില്ല വെച്ചഴിമ്പത്തേക്ക്. ആഹ് എനിക്ക് വല്ലി താല്പര്യ ഒന്നു അല്ല. ആഹ് അതന്നെ ഫുള്ളല്ല വേവണേയിലും ഭയങ്കര പാട
ഉം ഞാനൊരു വട്ടം വന്നപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഓലെ താറാവ് പക്ഷെ ഇതുപോല എൽ ഞ പൊറോട്ടശു ന്നാലു നമുക്ക് നല്ല ടേസ്റ്റിയായിട്ടേ തോന്നത്തുള്ളൂ കാരണം നമ്മള ആദ്യായിട്ട് കഴിക്കുന്നതല്ല്യോ
ആദ്യായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയാ നമുക്കൊക്കെ പിന്നെ അതൊരു ഇതായത്.
ആഹ് താറാവ് നമ്മള് കഴിച്ചിട്ടുണ്ട് പക്ഷെ നല്ല കൂട്ടനാട്ടിലെ റെസിപ്പി എന്ന് പറഞ്ഞൊരു പ് തെ ശൈലി ഒരു അവിടുത്തെന്ന് പറഞ്ഞത് സ്റ്റൈല
തീ മെത് വയ്ക്കും താറാവു പപ്പാസ് വയ്ക്കും അ ഇന്റെ പൊന്നെ അതിനാണ് ഇടി ആവുടെ ഉം മൊളക് ക്കറി വെക്കുന്നയ്നെ ക്കാളും എല്ലാവക്കും അതിനോടാ പിടുത്തം കൂടുതൽ വന്നഴിഞ്ഞ് ഇന്റെ കുഞ്ഞമ്മ വെക്കുന്ന താറാവ് പസി തേങ്ങാപ്പാലൊക്കിട്ട് വെയ്ക്കുന്ന നല്ല ടേസ്റ്റ. താറാവ് ശ്രരിക്കും മൊളക് ക്കറി ക്കുന്നതിലും ഫേയ്മസ് ഇങ്ങനെ വെക്കുന്നത.
താറാവു മൊളക് കറിയോ?
ആന്ന് മൊളക് കറി വെക്കും നമ്മള് കോഴി വെക്കത്തില്ലേ? അതുപോലെ വെക്കും കോഴിക്കറി വെക്കുന്ന പോലെ അതിനേക്കാളും കൊ ചൂടയിതാ നല്ലെ ആഹ്
ഓഹ് അങ്ങനെ ആഹ് ആഹ്.
ആഹ് പിന്നെ എരിവിനോട് താല്പര്യള്ളരാണെങ്കി കോഴിക്കറി വെക്കുന്നൂട്ട് വെ ക്ക അല്ലാത്തവർക്കൊക്കാണെങ്കി ഇതാ നല്ലത് ഇതൊക്കെ ആവുമ്പോന്നറഞ്ഞ നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല ടൈസ്റ്റ. നല്ല
ആന്നല്ലേ ചോറിന്റെ കൂടെ കഴിക്കണെങ്കിൽ നമ്മള് കോഴിക്കറി വെക്കുന്ന കൂട്ടന്നെ താറാവ് കറിയ വെ
ഇതും ചോറിന്റെ കൂടെ കഴിക്കാം നല്ലതാ പക്ഷെ കോഴിക്കറി അല്ല മറ്റേ ചൊമന്ന കറി വെക്കുന്നതിനേക്കാളും അപ്പത്തിന്റെ അയും കൂടെ കഴിക്കാൻ നല്ലരിത
ആന്നല്ലേ ആഹ് ഇനി എപ്പഴേലും ആഹ് ആറ എവിടന്നേലും ഈ താറാവ് കിട്ടുകവാണെങ്കിൽ മേടിച്ചിത്പോലെ ഞങ്ങള ഇവിടെങ്ങും ഇല്ലോ ഇല്ല. തറാവൊന്നു അങ്ങനെ ഇല്ലല്ലാ പിന്നെ വളർത്തിയാലും അതാ മൊ ട്ടക്ക് വേണ്ടീട്ട് മൊട്ട വിൽക്കാൻ വേണ്ടീട്ട് വളർത്തുന്നതാ അല്ലാതെ വി ക്കാൻ വേണ്ടിയിട്ടാരും അങ്ങനെ വളർത്താറില്ല ഇവിടെ.
ഓഹ് അവിടിം ചേ ഒള്ളൂ ഇവിടാണ് ഞാൻ കല്യാണം കഴിച്ചു വന്ന അവിടന്നാണറിഞ്ഞപ്പോ തൊട്ട് ചേ ഇവിടെ എന്റെ ഹസ്ബൻ്റിന്റെ ചേട്ടന്റെ കൂട്ടുകാര് ചേട്ടൻ എല്ലാരും മിക്കവാറും വരും ഞങ്ങളെ അങ്ങോട്ട് ആഗ്ര പറഞ്ഞു വിടും ആദ്യൊക്കെ ഇപ്പ മോളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴ ആദി പുള്ളി ത്തില്ലാത്തോണ്ട അധികം പോവാത്തെ. അല്ലെങ്കിൽ മിക്കവാറും അവിടായിരുന്നു ഇപ്പി ഇവിടന്നൊരു പടയങ്ങോട്ട് വെര്ന്നത് അവിടെ ആറുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് ആറ്റി കുളിക്കണം ആഹ് അവിടയ്ങ്കര രസവാ ആഹ്. ഉം ആണാണ് നല്ല രസവാ ആഹ് വെള്ളം പൊങ്ങിയാലേഒള്ളു ഇച്ചിരി പാട് അല്ലെങ്കി കൊഴപ്പല്ല ആഹ്
വേ വെള്ളം പൊങ്ങിയാ നിങ്ങൾ അവിടെത്തന്നാണോ താമസിക്കുന്നതതോ വേറെ മാറുവോ
അതേ അതെ വീട്ടിനക ത്തൊന്നും കേറത്തൊന്നുഇല്ല.
അവിടെ തന്നെ താമസിക്കുന്നേ
ആഹ് അവിടെതന്നെ താമസൊക്കെ ആകെ പ്രളയത്തിന് മാ ത്രേള്ളു കേറിയത്. ആഹ് അടുത്തൊക്കെ വീ